ഹലോ
കേൾക്കാ വോ
ആഹ് കേൾക്കാം കേൾക്കാം പറഞ്ഞു
അ
ഹലോ
ഓ
എന്തുണ്ട്
നല്ല വിശേഷം ചായകുടി ഒക്കെ കഴിഞ്ഞോ
ഇല്ല ചായ കുടിച്ചില്ല കുടിക്കണെന്നുണ്ട് ഞാൻ കൊറച്ചു നേരം കെടക്കുയിരുന്നു
അ
ഹലോ
കെടക്കുവായിരുന്നോ വരുന്നോ
ആഹ് കെടക്കുയിരുന്നു എന്റെ കാലൊന്ന് മുറിഞ്ഞാരുന്നേ അപ്പം സെറ്റിക്കായിരുന്നു ഞാന ഇവിടെ- വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇന്നെനിക്ക് ഞാൻ പോയില്ല ജോലിക്ക് പോയില്ല അപ്പൊ നാട്ടില് കഴിഞ്ഞ ഇടയ്ക്കു ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നേ പോയ സമയത്ത് വീട്ട- ട്ട ചെന്ന സമയത്ത് എന്റെ കാല് ഡോറിനത്തു തട്ടതാണ് തട്ടി - കഴിഞ്ഞ കാല് മുറിഞ്ഞ് അപ്പൊ അത് സെപ്റ്റക് ആയപ്പോ എനിക്ക്- ഡ്യൂട്ടിക്ക് പോവാനൊന്നും പറ്റിയില്ല
ആഹ് ഇഞ്ചെക്ഷൻ എടുത്തോ അപ്പം റ്റി റ്റി ഒക്കെ എടുത്തോ
ആഹ് ഇപ്പൊ എടുത്ത് ഇന്ന് എടുത്ത് അപ്പൊ എനിക്കതുകൊണ്ട് നല്ല- പെയിൻ ഉണ്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പോകാനൊന്നും പറ്റിയില്ല കൊറച്ചു നേരം കിടന്ന്- പിന്നെപ്പോൾ എഴുന്നേറ്റ് അപ്പ ഒന്ന്- ചായൊന്നും കുടിച്ചില്ല കുടിക്കണം
ചായ കുടിക്കാന് ആവുന്നയുള്ളൂ
അതെ
ഉം ഞാൻ എന്റെ ചായ വെച്ചേക്കവാ ഇനി ഇപ്പം മോൻ സ്കൂളിൽന്നൊക്കെ വന്ന് ചായ കൊടുത്തു അങ്ങനെ- ചായ കൊട് കുടിച്ചില്ല അവന് അങ്ങനെ- ചായ കുടിക്കില്ല അവന് പാൽചായ ഇഷ്ടമില്ല അപ്പം കട്ടൻ ചായ - ഒരാളാ അപ്പം പാല് കുടിക്കത്തില്ല എന്ത് ചെയ്താ കുടിക്കില്ല പിന്നെ- ചെല സമയങ്ങളിൽ എപ്പോഴേലും- ഒന്ന് ഇച്ചിരെ കുടിച്ചാല് കുടിച്ചു അത്രേ ഉള്ളൂ ഒരു അര ക്ലാസ് വല്ല- പാലായിട്ടും കുടിക്കില്ല പാൽ ചായ ആയിട്ടും കുടിക്കല്ല കാപ്പും കുടിക്കും പാല്-
ആഹ് സ്കൂളിൽ നിന്ന് വരേണ്ട ടൈം ആയില്ലേ നാലും അഞ്ച മണിയ ആയില്ലേ
ആ നാല മണി നാലുമണി ആയുള്ളൂ ആ അഞ്ച് മണിയിയായി പക്ഷെ മൂന്നേ മുക്കാല ആവുത്തേന് വന്നു
ഉം ഹം ഉം മൂന്നേ മുക്കല്ലെ പോ ഉം
വന്ന് കഴിഞ്ഞു കഴിയുമ്പോതന്നെ കൊറച്ചു നേരം എന്തേലുമൊക്കെ കളിക്കും ഇന്നിപ്പോ ഇങ്ങോട്ട് മഴയാ
ആഹ് ഹ് ഹ.
പിന്നെ ഇപ്പോ സൈക്കിൾ ചവിട്ടാനൊന്നും പറ്റുന്നില്ല അല്ലെ പിന്നെ വന്ന് കഴിയുമ്പോ തന്നെ ഡ്രസ്സൊക്കെ മാറിട്ട് കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് ഇച്ചിരി കഴിഞ്ഞു കഴിയുമ്പോ കേറി വരും. എന്നിട്ട് കുറച്ചു നേരം ടി വി കാണും ഏർ ആ സമയത്തായിരിക്കും ചായകുടി വരുമ്പോ തന്നെ അങ്ങനെ വിശക്കൂല ആൾക്ക്.
ഉം ഓ. ഇത് എനിക്കാണെങ്കില് കാലിന് എന്ത് പറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഷുഗറിന്റെ അസുവുണ്ട് ഷുഗർ എന്ന് പറഞ്ഞാ മനുഷ്യനെ കൊല്ലുന്ന ഒരു അസു തുവാണ് സത്തം പഴഞ്ഞ നമുക്ക് ശരിക്കൊന്നും ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റൂല്ല. ആഹ് എൽ ഡോക്ടർ പറഞ്ഞത് ഇനി ചോറ്ന്ന് പറഞ്ഞ സ് ഇതേ കഴിക്കില്ലെന്നാ പറഞ്ഞിരിക്ക എന്തോ ചെയ്യാനാ ചോറ് കഴിക്കില്ലന്ന് പറഞ്ഞ അപ്പോ ഞാൻ ഈ മുദ്ധ ഉണ്ടാക്കി പ്ര റാഗീല് അത് ഷുഗറിന്റെ ആ ഷുഗറ് കുറവാണ് ആഹ്.
ടേസ്റ്റുണ്ടോ റാഗി മുദ്ധ?
ടേസ്റ്റ്ന്ന് പറയാനില്ല പക്ഷേ നല്ല ആരോഗ്യത്തിന് നല്ല പറ്റിയ സാധനമാണ്.
ആഹ് ബ്ലഡ് ഒക്കെ കൂടും ആ ബ്ലഡ് ഒക്കെ കൂടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ആ
അത് ഒന്നുമില്ല സിമ്പിളാ ഉണ്ടാക്കാന രാ നമ്മള് നാട്ടിൽ കുഴക്ക പറ അതുപോലെ തന്നെറാഗി ഇങ്ങോട്ട് കുറച്ച് വെള്ളം ഒരു ഗലാസ് പൊടി എടുക്ക രണ്ട് ഗ്ലാ വെള്ളം ഒഴിച്ചിട്ട് അതൊ ഒ അടുപ്പിലോട്ട് വെച്ച് തിളപ്പിക്കണം തിളപ്പി കഴുമ്പോ ഇച്ചിരി പൊടിട്ട് ക ഈ പൊടൂടിട്ട് ലേസ് നെയ്യും കൂടി ഒഴിക്കൻ ഒഴിച്ചിട്ട് ഇളക്കി നല്ല ഉരു കുട്ടി നല്ല ഇതായിട്ട് കുഴച്ച് ഇങ്ങനെ എടുക്കും കപ്പയൊക്കെ കുഴയ്ക്കത്തില്ലേ
ആഹ് ആ് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നത് പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടോ അപ്പൊ ഞാാനിങ്ങനെ
ടേസ്റ്റ്ല്ല പക്ഷെ ഞാൻ ആദ്യമാണെങ്കില് എന്റെ ചോറ് കഴിക്കലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പൊ ഞാനിപ്പോ ഏകദേശം വർഷ ഷുഗർ കണ്ട തുടങ്ങിയിട്ട് അപ്പൊ ഡോക്ടർ പറ ചോറ്ക കംപ്ലീറ്റ് ചോറ് നിർത്തിക്കൊളാൻ പറഞ്ഞു അപ്പൊ ഞാനിത് കേട്ടിട്ട് എന്തോ കഴി എനിക്കണെങ്കോ ഫയ ഈ ഷുഗർ വന്നാലുണ്ടല്ലോ ഭയങ്കര വിശപ്പാ നമുക്ക് വിശപ്പാണ് ഇപ്പൊ നമുക്കൊരു എന്ത് പണ്ടുള്ളൂര് പറല്ലേ ആനെ തിന്നാനുള്ള വിശപ്പ്ന്ന് പറഞ്ഞക്ക ഒരു വിശപ്പ നമുക്ക് അപ്പോഴ എന്തോ ചെയ്യുംന്നറിയ എന്തോ ചെയ്യും ചോറ് കഴി ക്കാൻ പറ്റത്തില്ല റാഗി ഉണ്ടാക്കുന്നത് പഠിച്ച് റഗി മുദ ഉണ്ടാക്കി മുദ് ഉണ്ടാക്കിയിട്ട് കുറച്ച് രസോ തൈരോ സാമ്പറ എന്തെങ്കിലും മതി അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഒഴിച്ച് കലക്കി കഴിക്കും നമ്മുടെ വിശപ്പും മാറും നമുക്ക് ആരോഗ്യത്തിനും നല്ലത് ഉ നല്ലതാണ്
ഇവർ എന്തോരും ഉണ്ട്
ഷുഗർ ഇപ്പൊ എനിക്ക് നൂറ്റി അറുപത്തെ എട്ടായി പാസ്റ്റിങ്ങില് അത് ഇച്ചിരി കൂടുതലാ ഉ അത്രയും ഉള്ളൂ അന്ന് നൂറ്റി അറുപത്തെട്ട്ന്ന് പറഞ്ഞാലും മിനിമം നമുക്ക് നൂറാ വേണ്ടത് നൂറ്റി പത്ത് അതിന് മേലെ ആവരുതെന്നാ പറയുന്നത് ഉ ഹലോ ഹലോ
എന പറല
ഹലോ
തത്തില്ല
ആ കേൾക്കാം കേക്കാം അത് നൂ നൂറ്റി പത്ത് വരെ ആവോള നൂറ്റി പത്തേ ആവോളോ എന്നാ പറയുന്ന അതിന് മേലെ ആവരുത് ന്നാ പറയുന്നത്. ഇപ്പം പറയും നമുക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പല ക് പ്രോബ്ലം ഇതൊക്കെ ഉണ്ടാക്കുംന്ന് അവര് പറയുന്നു ഡോക്ടർമാര്
ശുഗർ ഭയങ്കര പക്ഷ ശരിക്കും പറഞ്ഞ കഴിഞ് കഴിഞ്ഞാൽ സൈലന്റ് കില്ലറാന്ന് തന്നെ പറയാം ഷുഗർ പ്രോപ്പർ ആയിട്ട് നോക്കില്ലെങ്കിൽ പക്ഷെ നോക്ക കഴിഞ്ഞഞ് കഴിഞ്ഞാ കൊഴപ്പില്ല നമ്മൾക്ക് അതിനെ ഇങ്ങനെ ശരിക്കും എനിക്ക് തോന്നുന്ന ഷുഗറും കുഞ്ഞു കുട്ടികളും ഒരേപോലെയാെന്ന് തോന്നുന്നു. കുഞ്ഞു പിള്ളേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന പോലെയാണ് ഷുഗറും പക്ഷെ എന്നാൽ അവരെ നല്ലൊരു ഇതാ വച്ച നല്ലൊ സ്വഭാവത്തിലേക്ക് വരണ എന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ എപ്പോഴും നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ട് നടക്കണമല്ലോ? അതുപോലെയാണ് ഈ ഷുഗറും ഷുഗറ് ശ്രദ്ധിച്ചില്ലെങ്കി നമുക്ക് പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ വരും നമ്മള് അത് മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മരിച്ചു പോവാൻ വരെ കാരണവാണ് ഷുഗറ് ഈ ആണുങ്ങൾക്കൊക്കെ കൂടുതലും ഹാർട്ട് അ റ്റാക്കിന്റെ ഒരു റീസൺ ഈ ഷുഗർ ഉള്ളവർക്കാണ് സൈലന്റ് അറ്റാക്ക് വന്ന് പെട്ടെന്ന് പ്രശ്നം വരുന്നത് പിന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നവോട്ട് ഇല്ലാതാനും ഒരുപാട് ആളുകള് നോക്കില്ലല്ലോ അതും വല്യൊരു കുഴപ്പാ
ഞാനിപ്പോ എൻ്റെ കാലില് ചെറുതായിട്ട് ഒന്ന് മുറിഞ്ഞതേ ഉള്ളു ഈ മുറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു ഒരു മുറിവുണ്ടെങ്കി നമുക്ക് സത്യം പറഞ്ഞ നമ്മുടെ വീട്ടി ഇന്നും മുറിഞ്ഞ് കഴിഞ്ഞാ നാളെയാവുമ്പോ ആ മുറു ഉണങ്ങുന്നതാണ് പക്ഷെ എനിക്കിത് പ പേടിയായി പോയി അതും ഈ ഉപ്പുകുറ്റിടെ അവിടയാണ് കാലിന്റെ പുറകുവശം അപ്പൊ എനിക്ക് ഷൂ ഉണങ്ങാൻ പാടാ അപ്പൊ ഞാൻ ഷൂ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഉപയോഗ ക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ടു ദിവസം ഞാൻ ഈ മുറിവു ഉണ്ടായിട്ടും ഷൂ ഉപയോഗിച്ചിട്ടാ പോയി ജോലിക്ക് പോയപ്പോഴേ പിന്നെപ്പൊ ഞാനിപ്പോ ഷൂ എടുത്ത് മാറ്റിയിട്ട് സാധാ ചപ്പൽ ഇട്ടുകൊണ്ട് പോകാൻ തുടങ്ങി അപ്പൊ അതിങ്ങനെ തട്ടി തട്ടി ഒന്നുകൂടി ഇതായി അപ്പം ഇന്നായപ്പോഴത്തേക്ക് ആ ഭയങ്കര വേദനയും
മം അവിടെ ചെറുതായിട്ട് ഉപ്പ് വെള്ളം ചൂടാക്കിയിട്ട് ഇങ്ങനെ ചൂ ചൂട് പിടിക്ക് ഇങ്ങനെ പതുക്കെ പതുക്ക ചെറിയ ചൂടിന് കുറെച്ചേ ഇങ്ങനെ ഒഴിച്ച് കഴുകത്തിലായിരുന്നോ കല്ലുപ്പും പ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ടേ ആ അത് ആ ഒരു നീരും ചുമപ്പുമോക്കെ ആയിട്ട് നിപ്പുണ്ടോ ഒരു ചുമന്ന കളറിലൊക്കെ നി പ്പുണ്ടോ ഉപ്പുകുറ്റിടെ അവിടെ ആഹ് ആഹ് അതിനൊക്കെ നല്ലതാ അങ്ങനെയൊക്കെ ചെയ്യുമ്പേ നമുക്ക് ആഹ് ഒരു അതുകൊണ്ടുണ്ടാവുന്ന ഒരു കടച്ചിലും വേദനയൊക്കെ ഒരു ഇച്ചിരി കുറവ് കിട്ടും പിന്നെ ഷുഗറു ശ്രദ്ധിക്കണം ഷുഗർ ഉള്ളത കൊണ്ടാണ് ഒരു പ്രശ്നം പിന്നെ ഇന്നിപ്പോ റ്റിറ്റിയൊക്കെ എടു ഇല്ലേ അത് അവിടെ മുറിഞ്ഞ ഭയങ്കര പാട ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരഞ്ഞുകഴിഞ്ഞ് കഴിയുമ്പോ തന്നെ നമുക്ക് എത്ര ദിവസം കൊണ്ട ആ വേദന മാറണേ ഓർക്കണ്ടാ അങ്ങനെ പൊട്ടിട്ടുണ്ടെങ്കില് മം എന്താണ് മഴയുണ്ടോ അങ്ങോട്ട്
ഇവിടെ മഴയില്ല മഴ കുറവാ.
മഴ കുറവാണല്ലേ ഞങ്ങക്ക് പെയ്തൊണ്ടിരിക്ക
ആണോ ഇവിടെ എന്തുവായാലും ഇപ്പൊ മഴ കുറവാ ഇടക്ക് ഒന്ന് പെയ്യും ഇടയ്ക്ക് പെയ്യത്തില്ല
മം ഇവിടെ പിന്നെ എവിടെ യെങ്കിലും ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഇവിടെ പെയ്യും കേരളത്തില് എവിടേലും മഴ ഉണ്ടേ ണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മഴ പെയ്യും അങ്ങനെയ ഏറ്റവും കൂടുതല് മഴ കിട്ടുന്ന സ്ഥലവും ഇവിടെ തന്നെയ
കേരളം സുന്ദരമായ സ്ഥലമലെ
ആ അതെ ഓ പച്ചപ്പും ഹരിതാപവും മാത്രം ഞങ്ങൾക്ക് വീടിന്റെ മുറ്റത്തെറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാ ഫുള് പച്ചപ്പും ഹരിതാപവും ഉള്ളൂ നമ്മൾടെ വീടിന്റെ ഫ്രണ്ട് ഫോറസ്റ്റാ
കഴിഞ്ഞടക്ക് ഭയങ്കരം പാമ്പിൻ്റെ ശല്യം അല്ലായിരുന്നോ
ഓ അതെ എൻ്റെ പൊന്നെ അ അത് ഭയങ്കര അത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാ ഭയങ്കര പേടിയായിരു നമുക്ക് പറമ്പിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുവോ അന്ന് വെച്ച കഴിഞ്ഞാ ഈ പ്രായമായ ആൾക്കാരുണ്ടല്ലോ വീട്ടിലെ ഇവർക്ക് ഇത് ചെറുതിലേ മു തല് ഇവരുടെ ഒരു ശീലവാണല്ലോ ഈ മറ്റേ ഈ കോഴിയും കാക്കയും ഒക്കെ കിള്ളി തിരഞ്ഞുനടക്കുന്ന പോലെ ഇങ്ങനെ പറമ്പിക്കൂടെ കിള്ളി തിരഞ്ഞു നടക്കുക എന്നുള്ളത് ഇവരോട് പോയി ഒന്നിലൂട്ട് വാരര്ത് കരിയില പോയി എളക്കരുത് എന്നൊക്കെ പറയുമ്പോ അവര് പറയണ് ദൈവത്തി ഇന്റെ നിശ്ചയം അതാണെങ്കി അതങ്ങ് നടക്കും ഇന്ന പറയണേ അതല്ലാതെ നമ്മള് ആ ഇപ്പഴ് ശ്രദ്ധിക്കണം നമ്മള് പോയി പാമ്പിന്റെ വായയിൽ കൊണ്ടോന്ന് കൈ വെച്ചിട്ടാന്നുള്ളത് ഇവര് അംഗീകരിക്കില്ലാ അപ്പൊ ഞങ്ങക്ക് ഭയങ്കര പേടി ഞങ്ങള് പിന്നെ ഈ തെങ്ങിന്റെ ചോടൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടു ഏഹ് ഇങ്ങനെ തെളിച്ചിട്ടു ഈ കാരണം ഇവര് പോയി അവിടെ എന്തെങ്കിലോക്കെ ശരിക്കും തെങ്ങിന്റെ ചോട്ടിലാ നമ്മള് ഇങ്ങനെ മടക്കലയും കരിയലയും ഒക്കെ ഇട്ട് ഇങ്ങനെ അതങ്ങനെ വെച്ചേക്കുവായിരുന്നു ആ ആ അന്നിട്ട് ഇത് ഇതെന്നാ ചെയ്യുന്നേന്ന്ച്ച് കഴിഞ്ഞാ അവിടെയൊക്കെ ഞങ്ങള് പാമ്പിനെ കണ്ട് ചെറിയ പാമ്പില്ലേ അണലി ഒക്കെ പോലെയുള്ള അണലി അല്ലാ ആഹ് ഇവിടെ ഈ പറയുന്നത് അണലീടെ തന്നെ വർഗത്തിപ്പെട്ട വേറൊരെണ്ണം
ആ ഹാ ഹാ
പേര് മറന്നോയി അണലിടെ അത്രേയും പ്രശ്നം ഇല്ല
ആഹ് ആഹ് അണലി അണലി കഴിഞ്ഞിട്ട് പിന്നെ ഈ വാരി ചുരുട്ട നീർ
ആ ചുര്ട്ട ചുര്ട്ടാന്ന് ആ ചുര്ട്ടാ ചുര്ട്ടാ അത് അതാണ് ആ ചൊമന്ന കളറുള്ള മണ്ണിന്റെ കളറുള്ള ഇതോ ആ സാധത്തിനെ കണ്ടു പിന്നെ കണ്ടിട്ട്- പിന്നെങ്ങട്ട് കാട്ടിലേക്ക് കേറിപോയിട്ട് പിന്നത് എവിടെന്ന് ഞങ്ങക്ക് അറിയാനുപാടില്ല ഈ സാധനം പോയി തപ്പല അപ്പൊ പിന്നെ നമു പേടിയാവോല്ലോ ഇവന് പറഞ്ഞ കേ ക്കൂല്ലല്ലോ ഇതിനകത്തും ഇവര് ഭയങ്കര സെറ്റപ്പ് ആള്ക്കാരാണല്ലോ നമ്മക്ക് പേടിയാവും പണ്ടോരു തെ ഇവിടെ ഒരു പാമ്പ് എറങ്ങി വേ അവിടെ ഇവിടെ പുറകു വശത്ത് ഒരു ചെറിയ പാറയുണ്ട് അപ്പ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉമ്മാ ഏഹ് ഇങ്ങനെ ഇരുന്നിട്ട് പറയുവാ നിന്നോട് നിന്റെ അപ്പ ഞാൻ ഓടിച്ച് വിട്ടതല്ലേ നീ വീണ്ടും വന്നേക്കുവാണോ കൊച്ചിനെ പേടിപ്പിക്കാൻ അപ്പ എന്റെ മോൻ ചെറ്താ അന്ന് അപ്പൊരു മൂന്ന് വയസൊക്കെണ്ട് അപ്പൊ നീ കൊച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി വീണ്ടും വന്നേക്കുവാല്ലേ ആഹാ നീ കൊള്ളാലോ അപ്പൊ ഞാനിങ്ങനെ ആലോ ആരോടായിരിക്കും ഈ വർത്താനം പറയ്ണേ പോയി നോക്കിയപ്പോണ്ട് ആ പാമ്പിനോട് ഉമ്മാടെ വിചാരം എന്താന്നറിയോ അത് ചേരയാന്നായി പുള്ളിക്കാരത്തി വിചാരിച്ച് ആദ്യം എറങ്ങി വന്നപ്പം ഉമ്മ ഒരു ഓടിന്റെ ക എടുത്തിട്ട് എറിഞ്ഞു അതിനെ ഓടിച്ചു അന്നിട്ട്‌ ആഹ് ഉമ്മായ്‌ ഇത് എന്നാ ചേരയാ ചേര വീണ്ടും വന്നതെന്ന്. ഞാൻ എന്നിട്ട് നോക്കിയപോത്തിനും മതിയായ മൂർഖൻ ശെരിക്കും പർഞ്ഞ് കഴിഞ്ഞാൽ എട്ടടിമൂർക്കൻ എന്നൊക്കെ പറയില്ലേ ഒരു അതിനൊരു എട്ടടിയോളം നീളം ഉ ണ്ട് എന്റെ പൊന്നെ അതൊരു എലിനെ പിടിച്ചോണ്ട് വന്നതാ എലീനെ നോക്കി വന്നതൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ അതിനത്തയിരുന്നു പിന്നൊന്നും മേ എറിഞ്ഞില്ല ചുമ്മ പേടിപ്പിക്കാൻവേണ്ടി എറിഞ്ഞുള്ളൂ കാരണം ചേരയല്ലേ ആ ന്നിട്ട് ആ സാധനം എലിനേയും പിടിച്ചോണ്ട് കേറിപ്പോയി നമ്മുടെ പുറികിലൊരു തിട്ട്ണ്ട് ആ തി തിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ വാല് നിലത്ത് കിടക്കാർന്നു അതിങ്ങനെ നിവർന്ന് കേറിപ്പോയി ഒന്ന് പേടിച്ചൊര് പേടി അത് കഴിഞ്ഞ് ട്ടൊരു പാമ്പ് അങ്ങനത്തെ ആൾക്കാര് എവിടെ ഉള്ളത് പിന്നെ നമ്മള് പാമ്പി എന്റെ കേസ് വന്നപ്പോ നമുക്ക് ടെൻഷനായിരുന്നു കാരണം.
വീട്ടിലുള്ളത് രസാണല്ലേ. അവര് പണ്ട് മുത്തശ്ശിക്കഥകൾ പറയും അവര് അതു ഇത്തൊക്കെ പറയുന്ന കേൾക്കാ രസമല്ലേ.
ആ അവര് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം അവ അവരാണ് മെയിൻ. അവര് ചെയ്തോ ഭയങ്കര രസ പറയും പറയണ ഒന്നും കേക്കൂല. പക്ഷെ. അവരില്ലെങ്കി ഒരുമാതിരി വീ കുഞ്ഞിപ്പിള്ളേരും കാരണവന്മാരും വീട്ടിലില്ലെങ്കിൽ വീട് ഉറങ്.
അതെ അതെ.
അവര് വേണം അത്